ഹലോ ആഹ് എഹ് എന്താ വർത്താനം
നല്ല വർത്തന എന്താവിടെ
ഞാന് കുട്ടിക്ക് ചോറ് കൊടുക്കനു നല്ലർ
എന്താ ഈ നേരത്തെ ചോറ് കൊടുക്കണേ
അത് ഈ നേരത്തെ ചോറെയ്ച്ചൊള്ളേ ഉച്ചക്ക് ചോറുന്നൂല്ല
ഉം
ഉം
ന്നിട്ട് നീ രാത്രി തിന്നല് ണ്ടാവലോല്ലേ രാത്രിക്കത്തപ്പം തിന്നേ
ഉം ഈ നേരത്തെ ഇരുന്നുള്ളൂ ഇന്ന് ഉച്ചക്കും ചോറയ്ച്ചിട്ടില്ല
ഉം
ഉം
നനക്ക്മടിയാ
ഭയങ്കര മടിയാണ്
ഉം
തിന്നന്നല്ലാ മുട്ടായി എത്രയും തിന്നും ചോറും കഞ്ഞി തിന്നാൻ മടിയാണ്
ഉം ഉം
ഉം
പിന്നെ ഇപ്പ എന്താ എന്തേലും വർക്ക് ചെയ്യ്ണ്ടോ ഏ ഓൺലൈനായിട്ടോ അതോ ഓഫ് ലൈനായിട്ടോ
ഓഫ് ലൈനായിട്ട്
ഏ
ഉം
പിന്നെ മറ്റോല് കൂടെ ഉണ്ട് ഒക്കെതാ ഫോണ് മ്മ കൂടെ
ഉം പ്പ ത്രേല്ലാ പഠിക്കണൊക്കെ
ഒക്കെ ഒരാള് ഒമ്പതില് ഒരാള് അഞ്ചില് ഒന്ന് ചേർത്താണ് സ്കൂ ളിൽചേർത്തി പിന്നെ നിർത്തി
അഅന്തെ
അതെ ഒരു ദിവസം കൊണ്ടാക്കി രണ്ടാമത്തെ ദിവസം കൊണ്ടാ ക്കി ഓനിങ്ങട്ട്ന്നെ പോന്നു ഓനവിടെന്നന്ന് ഭക്ഷണന്നും കഴിച്ച്ല്ല പറഞ്ഞുടീച്ചറ് പിന്നെ അപ്പോ കുട്ടി കൊഴങ്ങിക്കാണ് പിന്ന വെള്ളം കുടിച്ചിണില്ല ചോറ് കഴിച്ചിണില്ലന്നൊക്കെ പറഞ്ഞപ്പളേ
ഉം ഉം ഉം
ഇങ്ങള് ചെറിയ കുട്ടിനെ ചേർത്തോ അന്റെ ചെറിയ കുട്ടിനെ ചേർത്തോ
ആ ചേർത്തു
ഉം നിമ്മ
പിന്നെ വേറെ എന്തൊക്കെ വല്ലിയോള് പ്പ ത്രേല്ലാ
ഓളിപ്പേ ഒമ്പയ്ലാണ്
ഒമ്പതിലോ ഉം എങ്ങനെ പഠിച്ചു കഴിയോ
പഠിച്ചെലക്കണ്ട് പക്ഷേ ഇപ്പോ കൊറവാണ്
ഉം
ഇപ്പഴേ പിന്നെ പഠിച്ചാൻ വേണ്ടി ഫുൾ ഫോണില് ഫുൾ ടൈം
ങ്ങനെ
ഫോണിലാണിപ്പം ഫുൾ ടൈം പറയാ പിന്നെ പഠിച്ചാനൊക്കെ മടിയായിക്ക്ണ്
ഉം ഉം ഒരു ജാഷേ ഉം ഊ ഫോണില് കളിച്ച് പൂവാം പിന്ന ഫോണക്ക വലിച്ചാത്ത കുട്ടികള് കൊറവായിരിക്കും
അതന്നെ നാലാം ക്ലാസ് വരൊക്കെ നല്ലോം പഠിച്ചേനി
ഉം
പിന്നിപ്പ പഠി പഠിച്ചില്ല മടിയാണ്
ഉ ഞാൻ ആ അതാണ് ഫോ ഫോണില്കളി കൂടി കഴിഞ്ഞാ പഠിത്തോക്ക കണക്ക് ന്നെ ഇത് വൽപ്പല്ല ഇത് മാറ്റെടാ ഊം
ഇപ്പൊ എന്റെ കുട്ടി ചെറിയ കുട്ടീനെ ചെന്നണ്ടെങ്കിൽ ഫോണാണ് കെടക്കുമ്പ പി ഫോണ് കൊടുക്കലില്ല
ഉം ഉം
എല്ലാത്തിനും ഫോണാണ്
ഉം
ഊം
അത് വേണം ഇപ്പ കുട്ടികൾക്ക് അങ്ങൻത്തന്നേണ് എക്കത്തിനും ഫോണ് വേണം എന്തിനും ഫോൺ വേണം
ഉം അതന്നെ
ഫോർ സ്ലാൻഡേഡ്
ഫോണേക്ക് ഉപകാരോം എണ്ട് ഉപദ്രവോണ്ട് നല്ലേനു ആണ് എന്നുച്ചു കഴിഞ്ഞഴിഞ്ഞാൽ ഇപ്പോ വല്ലോള് എഡി കുട്ടിക ചെയ്യും വീഡിയോസൊക്കെയ്
അആ
അയിനൊക്കെ ഈ ഫോണെനെറ്റുള്ളത് ആ ഏത് വീഡിയോ എണ്ടെങ്കിലും അത് എഡിറ്റാക്കാനൊക്കെക്കു ഉപയോഗിക്കും പക്ഷേ ഇപ്പോ ഈ അല്ലോം പഠിച്ചു ചെയനി ഇപ്പൊ കൊറച്ചായിട്ടേ
ഉം ഉം
പഠിച്ചാൻ സമയില്ല
ഊം
ഫുൾ ടൈം ഫോണുമലാണ്
ഉം
ഇപ്പൊ കൊറേ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിളിച്ചലില്ലല്ലേ
ഉം ഉം പിന്നെ രണ്ടാമത്തോൻ എത്ര ആറിലോ
ല്ല ഓൻ അഞ്ചില്
ആഹ് അവിടെ അടുത്തുള്ള സ്കൂളിലന്ന
അല്ല കൊറച്ച് ദൂരെയണ് ബസിന് പോണം
ഉം
ഉം
ബസ് സ്കൂൾ ബസ് വരല്ലേ
ആഹ് സ്കൂൾ ബസണ്
ഓൾ മറ്റോളോ
മറ്റൊളു സ്കൂൾ ബസ് തന്നെയാണ്
ഉം
ഹസ്ബൻഡ് കൊണ്ടാക്കും മറ്റവനെ ഇവിടെ അടുത്ത് സ്കൂളിലാക്കി
അതല്ല എന്നാ ചെറുതിനെ അങ്കനവാടിക്ക് കൊണ്ടായിക്കൂടെ
അഹ് ഇവിടിന് കൊറെേ ദൂരം പോണേ
ഉം നടന്ന് പോവാൻ നടന്ന് പോവാലുള്ള ദൂരോന്നല്ല
ഏഹ്
നടക്കാലുള്ള ദൂരോന്നല്ലേ ചോച്ച
ഏഹ് അല്ല കൊറേ നേരിട്ടല്ല വഴില്ല പാടത്ത്ക്കുടാണ്
ഉം ഉം എന്താച്ചാല് അംഗൻവാടിക്ക്‌ പൊന്ന് കൊറച്ച് ചെല കഴിഞ്ഞ പിന്നെ വല്യ കുഴപ്പല്ലല്ലോ സ്കൂളൊക്കെ ഉം ആഹ്
പിന്നെ ഓന് പോകാൻ മടിയണേ പോകാൻ മടിയല്ല ഇതേ മരത്തിന്നെയാണ് ഓന് എന്താല് ഓന് പറ്റാത്തണ്ടല്ലേ ഓന് ചോർത്തിന്നും കുടിച്ചൂല്ല
ഉം
ചോറഴ്ച്ചാൻ മടിയാണ് തിന്നാ മടിയാണ് ഏഹ്
എല്ലാം കുഴപ്പൊന്നുവില്ല പറ്റാതൊണ്ട പ്രശ്നം
അല്ല അല്ലെങ്കിലും അങ്ങനെ ഇപ്പ എന്താറിയ നമ്മള് വേറെ സ്ഥ ത്തേക്ക് പോയിക്കാണ്ട് അവിടെ വേറേ കുട്ടികളൊക്കെ ഉണ്ട് ക്കെ ശരി തന്നെയാണ്
ഉം
എന്നാലും ഇപ്പ സ്കൂൾ കൊണ്ടാക്കിട്ടേ
ഉം
ആദ്യത്ത ദിവസം പോയിക്കാണ്ട് ഇങ്ങാട്ടന്നെ പോന്നു
ഉം
രണ്ടാമത്തെ ദിവസം പോയിട്ട് ഏഹ് ടീച്ചററഞ്ഞു ചോറയച്ചണില്ല വെള്ളം കൊടുത്തിട്ട് കുടിച്ചണില്ല ചോറൊക്കെ ഓല് വാരി കൊടുത്ത് നോക്കിയെന്ന്
ഉം
എന്നിട്ട് ഒന്നും തിന്നാണും കുടിച്ചണും ഇല്ല കൊണ്ട് പോയിക്കോളിന്ന് പറഞ്ഞു
ഉം ഇനി അടുത്തെല്ലാം കൊണ്ടാക്കിയരല്ലേ
അടുത്തൊല്ലാം ഇനി ആക്കണം അടുത്തല്ല ഇനി ഇപ്പൊ അഞ്ച് വയസായില്ലേ ഇനി കൊടുക്ക ഇതിപ്പ സെപ്റ്റംബർക്ക് നാല് വയസ്സ് ആവേണെള്ളൂ
ഉം ഉം
അട്ത്തകൊല്ല തൊട്ട് ഇഞ് പറഞ്ഞേക്കണം
മ് എന്ത് ഫ്രൂട്ട്സ്ണ്ടാ അഞ്ചര അഞ്ചേമുക്കാലക്കവും
ഉം അപ്പൊ സമയണ്ടാവുലല്ലേ ഒന്നിനും
രാത്രി കൊർച്ചേരമാത്രണ്ടാവു
ആ കുട്ടിളെക്കെ പഠിപ്പിച്ചാനൊക്കെ സമയം കിട്ടോ
ഇള്ള സമയത്തൊക്കെ പഠപ്പിച്ചു
ഉം പട് പഠിച്ചാനൊക്കെങ്ങനെ
പട്ച്ചാനൊക്കെ മടിയാണ്
ഏ
നിർബന്ധിച്ചിരുത്തി പഠിപ്പിക്കണം രണ്ടാളും അങ്ങൻതന്നെ ഏ നേരം ഫോകാണല്ലേ അപ്പൊ പിന്നെ എയ്താനും പഠിച്ചാനൊക്കെ മടിയാണ്
മ് ഒക്കങ്ങൻതന്നെണ്
മ്മ നിർബന്ധിച്ച് എഴു എഴുതിപ്പിക്കണം ഓല് സ്വയം ബുക്ക്ട്ത്ത് പഠിച്ചെ എയ്തേ ഒന്നും ണ്ടാ
ചെർത് അങ്ങനെ ചെറേകുട്ടി
ഓക്ക് പോവാനൊന്നും മടില്ല പിന്നെ ഇങ്ങനെ എഴുതാനു തിനൊക്കെ വല്ല്യ കൊഴപ്പൊന്നില്ല
ആഹ്
മ്ഹ്
ഇവര് അഗടികൊയിനോ
മ് അംഗലവാടിക്ക് രണ്ടാഴ്ച പോയിനു പിന്നെ നിർത്തി പോക്ക്.
പിന്നെന്ത രാത്രിക്കാ ഞങ്ങക്ക് രണ്ടേരം ചോറ് വാണം ചോറക്കണം
മ്
അല്ല വെച്ച്ക്ക്‌ണ് ആഹ് വെച്ചു ഇന്ന് ഹ് ഉച്ചകത്തെ കൊർച്ച് വാക്കിണ്ടേയിനു
ഉമ്
അപ്പ അഹ് തൾപിച്ചൂറ്റിക്ക്ണ്
ന്ന്ട്ട് വേറെ വെച്ചിട്ടില്ല
ഏഹ് ഏഹ് ഇല്ല
ഉമ്
ങ്ങള് രാത്രി ചോറല്ലെ അത് അങ്ങനെന്നാ ബാ റ്റേ ല്ല ഏഹ് വെറുതരു ത് വെറുതൊരു പണി
ഉമ്
നിങ്ങള് രാത്രി ചോറല്ലേ കഴിച്ചേ
ആ ഞങ്ങള് ഉച്ചക്ക്ക്കെ അതന്നെ അല്ലാതെ വേറെ വെക്കൊന്നില്ല
ആഹ് അല്ല ചെല ആൾക്കാരൊക്കെ ചപ്പാത്തി അങ്ങനെയൊക്കെല്ലേ തിന്നെ
ആഹ്
വർക്ക് എല്ലാ ദിവസണ്ടോ
ആ ഞാറാഴ്ച ഒയിവാ
ഏ ഞാറാഴ്ച അല്ലാത്ത ദേവസൊക്കെ ഒണ്ടോ ഇണ്ടാവുലെ അപ്പൊ എന്തേലും പരിപടിയൊക്കെ ഉണ്ടാവുമ്പോക്കെ ലീവ് എട്ക്കേ ഉം
നാളെ പോയിവാണം
ആ നാളെ നാളെ സ ഞായറാഴ്ച്ച ആണോല്ലേ ഇല്ലേ ഉം എവിടെ എന്താ ഞായറാ
പിന്നെ അവിടെ എന്താ കൂട്ടാനെന്താ മീനോ
ആ ഇണ്ട് മീനുണ്ട് അല്ല
ഉം ഇപ്പോ മീന് കൊറച്ച് കൊറച്ച് വെല കൊറഞ്ഞു മത്തിക്കും വത്തലിനും ഒക്കെ
ആ അപ്പൊ മത്തി പരിഞ്ഞിയുള്ള സമയല്ലേ പരഞ്ഞ ഇഷ്ടല്ലേ ആ നല്ല വലിപ്പം ഇണ്ടല്ലോ. ഉം നല്ല വലിപ്പല്ല പരിഞയാണ് പരിഞ്ഞി നല്ല രസാണല്ലോ. മത്തി രസമാണ് ഈ സമയത്ത് മത്തിമീൻ നല്ല രസമാണ്.
ഉം
അല്ലാതെ വെല ഇല്ലാത്തോണ്ട് കൊഴപ്പമില്ല
മത്തിക്ക് നല്ല വെലേന്നു മറ്റേ മീനേക്കാളും വെലല്ലേ മത്തി
ഉം പ്പ നല്ലോം കൊർഞ്ഞ് അപ്പൊ വാണെങ്കി നല്ലോം മത്തിക്ക് കിട്ട്ണ്ടാവും
ആ ആ അതെന്നെ ഇപ്പൊ മത്തിൻ്റെ തിന് സമയല്ലേ ഉം.
വത്തലും വെല കുറവാന്ന് പക്ഷെ ബാക്കി മീനൊക്കെ നല്ല വെലേ
ആ ബാക്കി മീന് വെലേണ് ല്ലേ മത്ത്
ഇപ്പ
ആ. കുട്ടികളൊക്കെ മീൻ തിന്നൂലേ?
ഏ പിന്നെ വേറെന്നുല്ലല്ലോ എന്ന ശെരി ഉം.
എന്നാ പിന്നെ വിളിച്ചോണ്ടിന്നാ